ആഹ്
ആഹ് പറഞ്ഞോ പറഞ്ഞോ ആഹ് ആണ് ആണ്
ഉം
ആണ് ആണാണ് പറഞ്ഞോ
ആഹ് ആഹ് ചായ കുടിച്ചാ
ഇല്ലില്ലില്ല ഞാൻ കുടുക്കത്തില്ല
ആഹ് ചായ കുടിക്കലില്ലേ
ഇല്ലില്ലില്ല
ആഹ് പിന്നെ എന്താ
ഇന്ന് ക്ലാസ്സ്‌ ഇല്ലാരുന്നോ നിങ്ങക്ക്
ആഹ് ക്ലാസ് ഉണ്ടാരുന്നു
ഉം
ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും
ഉം നിങ്ങ ചായൊക്കെ കാന്റീൻന്ന് കുടിക്കുവോ പുറത്ത് പോയി കുടിക്കുവോ
ഇവിടെ കിട്ടും ചായ ചായ മാത്രം ഹോസ്റ്റൽ ഫുഡിന്റെ കൂടെ തന്നെ ചായ ഇൻക്ലൂഡാ ചായ മാത്രം
ആഹ് അല്ല ഫ്രണ്ട്സ് ആയിട്ട് ഒന്നും പുറത്ത് പോത്തില്ലിയോ
പുറത്ത് പോ പോകുന്നില്ല അങ്ങനെ ഇടക്ക് സമയം ഉണ്ടെങ്കില് ഇവിടെ അടുത്തൊരു ചായക്കട ഉണ്ട് അവിടെ മലയാളീസിന്റെ കട അവിടെ പോയിട്ട് ചായ കുടിക്കും ചായ അല്ല ചായ കുടിക്കില്ല സ്നാക്സ് കഴിക്കും
ഏഹ്
അല്ലെങ്കില് അത് ഇടക്കുണ്ടാവുള്ളൂ അധികവും ഇവിടുത്തെ ചായ തന്നെ ഇവിടുത്തെ ചായയാണെങ്കിലാ ഭയങ്കര പഞ്ചസാര ഇട്ടട്ട് വായെക്കാ പറ്റൂല്ല
മം അവിടെ പഞ്ചസാര ഇട്ടിട്ട് ആഹ് അല്ലായില്ലിയോവെക്കന്ന് എന്ന് വെച്ചാ നോർമലായിട്ടല്ലെ ചായ തരുന്നെ
പഞ്ചസാര ഷുഗർ ഇടാതല്ലേ തരുന്നെ വേണ്ടവര് ഇട്ടാപ്പോരെ ആഹ്
പാൽ ചായ കിട്ടാ എല്ലാം ഇട്ടിട്ടുള്ള ചായ
ആഹ്
പക്ഷെ അത് കുടിക്കാൻ പറ്റില്ല നല്ല മധുരം ആയിരിക്കും
ഓ ഓ
പക്ഷെ കോളേജിന്ന് വന്നാ നല്ല വിശപ്പായിരിക്കും അപ്പൊ കുടിച്ചാ ഒരു സം എനിക്ക് എനിക്ക് ചായ നിർബന്ധാ
മ്
കുടി പിന്നെ റൂമിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവും ബിസ്കറ്റാ അങ്ങനെ എന്തെങ്കിലും
കെറ്റ്‌ലൊക്കെ ഉണ്ടെങ്കി എന്തെങ്കിലുംഒക്കെ ഉണ്ടാക്കാം
ആഹ ഗെറ്റലില് ഇടക്ക് ഇണ്ടാക്കും ഗെറ്റില് ടീ ബാഗ് ഇല്ലേ കേറ്റലിലെ വെള്ളം ചൂടാക്കും എന്നിട്ട് ടീ ബാഗ് ക്ലാസ്സിലെ ടീ ബാഗും മുക്കി വെച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒണ്ടാക്കും
ഉം ന്തി ഈ മറ്റേ ഈ എന്തോ
ഏഹ് ടൗണിക്കോ ഇത് ടൗൺ ആണ് ഇത് ഞങ്ങള് നിക്കണത് ആഹ് ഹൈവന്റെ സൈഡ് ഇവിടന്ന് കോളേജിക്ക് അഞ്ച്മിനിറ്റ് നടക്കണം കോളേജ് അല്ല ഹോസ്പിറ്റൽ ഞങ്ങളിപ്പോ കോളേജ് ഈ ഹോസ്റ്റലും ഹോസ്പിറ്റലും വ്യത്യാസണ്ട് നടക്കുന്ന സമയത്ത് അവിടെങ്ങനെ ഷോപ്പുകളണ്ടാവും അപ്പൊ നമ്മള് എന്തായാലും ആവശ്യ- ഇള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കും അല്ലാണ്ട് പുറത്തു പോവാാൻ പറ്റില്ല പോയി വരുന്ന വഴിക്ക് വാങ്ങിക്കും
എത്ര മണി ടൈം എത്ര മണിവരെ അകത്ത് കയറാനുള്ളത്
ആഹ് അത്പ്പോ നോർമല് ഇപ്പൊരു അഞ്ചരൊക്കെ ആവുമ്പോത്തിന് നമ്മളിടെ എത്തണം അതല്ല എന്തെേലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച്മണിക്ക് കോളേജ് കയ്യും അഞ്ചരകു മ്പോബടെഎത്തണം ഏഹ് എന്തേിലും വാങ്ങിക്കാന- ക്ലാസ്സ്‌ ഒമ്പത് മണി അയ്ന് ഫുൾ ടൈം ക്ലാസ്സൊന്നും എടുക്കൂല അതിക നേരം വറുതെ ഇരിക്കല
ആഹ് ആഹ്
വെറുതെ ഇരിക്കും ഉറങ്ങും സംസാരിക്കും അതൊക്കെ തന്നെ
ഉം
അങ്ങനെ നാളെ മുതല്ലേ ഞങ്ങളെ ഡ്യൂട്ടിക്ക് ടും
ഓഹ് നാളെയാണോ ഇടുന്നെ
ഉം കൊറെേ നാളായി പറയാടങ്ങിട് നാളെ ശരിക്കും ട്ണ്
ആഹ്
രണ്ട് മണിക്കൂർ രണ്ട്മണിക്കൂർ രണ്ട് മണിക്കൂർ വച്ചിട്ട് എനിക്ക് രണ്ടണിക്കൂർ അങ്ങനെ ഓരോരുത്തർക്ക് രണ്ട് മണിക്കൂറ് എനിക്ക് ഡയാലിസിസ് ഈ രാവിലെ മുതൽ ഉണ്ട് ഓരോത്തർക്കും ഓരോ സെക്ഷന ആയിട്ട് ചേലോർക്ക് ഒമ്പത് റ്റു പതിനൊന്ന് ഒമ്പതെ റ്റു പതിനൊന്ന് ഒരു സെക്ഷന് പതിനൊന്നെ റ്റു ഒന്ന് വേറെ സെക്ഷന് പിന്നെ ഒന്നേ റ്റു മൂന്ന് ഉം ഉം നൈറ്റ് ഇല്ല
കടയേ മാത്രമേ ഉള്ളൂ
ഉം ഒമ്പതായിട്ടു അഞ്ചില് എല്ലാവരും ഉണ്ടാവും രണ്ട് മണിക്കൂർ എല്ലാവർക്കും കിട്ടും അത് ഓരോ ഇത് ചിലവര് കാഷ്യലിറ്റി കിടും ചിലവരെ ഈ ഫാർമസി ല്ലേ ആ വടിൽ ഇടും ഫാർമസി ഫാർമസില്ടും ഐ സി ലിടും പിന്നെ കാറ്റ് ലാബ്ന്ന്
ഐ സി ല് ഇടുമ്പോഴേ നിങ്ങള് ഞൻ ഐസിൽ ഇടുമ്പോഴേ നമ്മൾ യൂറിന് ബാഗക്കെ നിങ്ങള് ചേഞ്ച് ചെയ്യോ
ആഹ് ഏഹ് അങ്ങനത്തൊക്കെ ചെയ്യേണ്ടരും അത് പക്ഷേ നേഴ്സ്മാരാ ചെയ്യാം നമ്മളല്ല ചെയ്യ നമ്മളെ കൊൊണ്ട് അങ്ങന്ത്തെ അങ്ങനത്തെ പണിയാളൊന്നുമ് നമ്മള് ല വാക്കിന്നി നെയ്സ്മാരാ ചെയ്യാ മ്മൾ നമ്മെൾ മെയിന ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലാണ്ട് ഈ ബെഡ് ഷീറ്റ് ഒതുക്കണം അങ്ങനത്തെ പണികളക്കെ നെയ്സ്മാര ചെയ്യാത്യം
ആഹ് ആ് ആഹ് അതാൻചോയ്ച്ചത്
ഉം ഞാൻ പ്പന്ന് ഡയാലിസിസ് വാർഡില എന്നും മാറോന്നില്ല
ആഹ
കണ്ടത് നോക്കി അത്രം
ഉം ഉള'
നാളക്ക് മൂന്നേ അ ദസ എന്താ പറഞ്ഞ ആഹ ഉണ്ടാവും നമ്മളെ സീനിയേഴസ് ഒക്കെ ഉണ്ടാവും അവിടെ എല്ലാ എല്ലാ അവിടെ കൊറെേ പേരുണ്ടാവും സീനിയേഴ്സും നേഴ്സുമാരൊക്കെ ഉണ്ടാവും അത തന്നെ നമ്മ ചെയല അ നമ്മള് പോയി നോക്കിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താന്നുള്ള നോക്കിക്കോ ആഹ് നമ്മള് നോട്ട് ചെയ്ത് വെക്കും ചെപ്പോ ചെറിയ പണികൾ ചെയ്യിപ്പിക്ക ഇങ്ങനെ വല്ല ഫൈല് കൊണ്ട കൊടുക്കല അങ്ങനെ കുഞ്ഞ പണികളുണ്ട് അത് കേും അല്ല വെറുതെക്കല്ലെ പിന്നെ ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടല്ലോ തേഡ് ഇയർ ആുമ്പോേും കുറച്ചു കൂടി നമ്മ ചെയ്യും ഫോർത്ത്യർ ആുമ്പത്തേും ഫുള്ളള്മ്മള് ചെയ്യും ക
എക്സാം വന്നിട്ട് സെക്കൻ് ഇയറിന് എക്സാം വന്നോ
അത് ഒക്ടോബർ നവംബർ ആവട്ടെ
ആ
ഉം
സുമ
ഇോ ആഹ അങ്ങനെ
ഹം ആഹ ഏ
ഒന്നേറ്റ മൂന്നാ എനിക്ക് ഒന്നേറ്റ മൂന്നാ എന്റെ ടൈമിൽ ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി
ഒന്ന് ടു മൂന്ന് ആ
ആ
ആക്ക ആ
ഉ ആഹ
അന്നേരം നീഈ ഫുഡ് കഴിക്കാനൊക്കെ
ഫുഡ് ഞാൻ നേരത്തെ കഴിക്കും പന്ത്രണ്ട് മണിക്ക് കഴിക്കും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ നോർമലി പന്ത്രണ്ടര മുതല് ഒന്നര വരെ ബ്രേക്ക് പ്രസമിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പന്ത്രണ്ടായി തോന്നും ആ പന്ത്രണ്ടെ ടു ഒന്ന് ബ്രേക്കാ അയ്‌ന്റെടേല് ഫുഡ്
അന്നേരം നിങ്ങള് ഇവടെ ഹോസ്റ്റലി വേരണോ ഫുഡ് കഴിക്കാൻ വേണ്ടി
ഹോസ്റ്റലീ വര്ണോര്ക്ക് വരാം പക്ഷെ അവടെ തന്നെ ഇണ്ടാവും അവടെ ബോയ്സിന്റെ കേന്റീനാ അവടെ ഞാൻ പർഞ്ഞില്ലേ ഹോസ്പറ്റലിന്റെ മോൾളാ ബോയ്സ് ഹോസ്റ്റല് അവ്ട്ന്ന് നമ്മള് ഇവടെ പ്ലേറ്റ് കൊണ്ടെങ്കി ഞാൻ അവിടുന്ന് കഴിക്കാം നമ്മെ പ്ലേറ്റ് നമ്മള് കൊണ്ട പോോകണം ബാഗട്ട രണ്ടും ഒരേ സെയിം ഫുഡെന്നെ
ആ ആ കൊള്ളാ ഫുഡ് കൊള്ളാവോ
ഓ പറയണ്ടാ സയങ്കര മോശാ ഇന്നലെ ഒര് കോമഡി ണ്ടായി ഞങ്ങള് ന്ന ഞങ്ങള് സാധാരണ ഫുഡ് മോ മിക്ക ദിവസ രാത്രി മോശം ഫുഡാ ആായിരിക്കും സാധാരണ എല്ലാവരും രാവിലെ നല്ലം കയ്ക്കാ പക്ഷെ ഇവടെ ഞങ്ങള് ഓപ്പോസിറ്റാ ഞങ്ങള് രാത്രി ആര്ക്കും കയ്ക്ക്ണ്ടാവാ
രാവിലെ ഉച്ചക്കും രാവിലെ മിക്കതും പട്ടിണി ആണ് ഉച്ചക്ക് കൊറവായിരിക്കും രാത്രി ഫുഡ് കയ്ക്കാ എന്താച്ചാ രാത്രിയോടെ മോശം ഫുഡായിരിക്കും ടൊമാറ്റോ റൈസ് ഉം ടൊമാറ്റോ റൈസ് ങ്ങാത്തെ റൈസ് ഇണ്ട് ക്ക് പിന്നെ ലെമൺ റൈസ് പിന്നെ പുളിച്ചോറ് തൈര് സാധം ആ ഈ നീളള്ളേ പുളില്ലേ കോലിപ്പൊളി അതൊണ്ട് ഉണ്ടാക്ക്ണ അത് അതൊണ്ട് ഉണ്ടാക്ക്ണ ചോറ് പിന്നെ ഉം തൈര് സാധം സാമ്പാർ സാധം
ഉം
അങ്ങ
അടിപ്പോളി കഥ
അങ്ങനൊക്കേ ഉം നല്ലായിട്ട് ബിരിയാണി ഉച്ചക്ക് കിട്ടും ബുധനാഴ്ച്ചാ വെജ്ജ് ബിരിയാണി ഇവടെ വെജ്ജ് ഹോസ്റ്റലാ ഇവടെ നോൺ വെജ്ജില്ലാ കോഴിമുട്ട
ഓ ആഹ്
ണിക്കിട്ടും ആ വല്യ കാര്യന്നുല്ല്യ
ഏഹ്
പക്ഷെ അയ്ന്ള്ള കോണ്ടിറ്റിംകാര്യ ഏ കൊഴപ്പല്ല അപ്പ എപ്പോഴും അമ്മളങ്ങ നെ പൈസ ഒടുത്ത് വാങ്ങിക്ക ചെയ്യാ അപ്പ ഞങ്ങള് നാപ്പത്തി ഇരവത് ഹാഫയിട്ടൊന്നും കിട്ടില്ലാ നൂറ്റി ഇരവത് രൂപ ഒര് ബിരിയാണിക്ക് ആഹ് അങ്ങനെ അമ്മക്ക് കൊർച്ചോ അങ്ങനെ ഹാഫ് ഫുള്ളായിട്ട് അങ്ങനൊന്നും കിട്ടില്ലാ കറക്റ്റ് പൈസ ഞങ്ങള് ഉം ഒരാൾക്ക് കഴിക്കാൻ പറ്റും
എ
ഏ പിന്നെ ഇവ്ട്ത്തെ ബിരിയാണിട്ടാ ഉം ഹ് ഇവ്ട്ത്തെ ബിരിയാണി നമ്മളെ ബിരിയാണി അല്ല ഒരു തമിഴ്നാട് തല ബിരിയാണി
ആഹ് ആഹ്
ഞങ്ങളെപ്പഴും
അഹ് ചിക്കന നോർമലല്ലേ അ ചിക്കൻ ബിരിയാ
ഏ നോർമൽ ചിക്കൻ ബിരിയാണി നോർമലയ്ല് പുതിയ ചിക്കൻ
ആഹ് അഹ് ആഹ്
ഈബിരിയാണി ഇങ്ങനെ ഇണ്ടാക്കാണ മസാലം റൈസും ചിക്കനും ഒരുമിച്ചിട്ടിട്ട് വെക്കാ ചെയ്യാ
ആഹ
അപ്പൊ ആ ചിക്കൻ അതില് വേവും പുഴുങ്ങ ച ആദ്യത്തെ ആ ഇതില് വെള്ളത്തിൽവന്നിട്ടുള്ളചിക്കനായിയിരിക്കും പക്ഷെ അത് ഞാൻ കഴിക്കൂല്ല ഈ നൂറ്റിരുപത് ഇവിടെ എണ്ട കൂടെ കിട്ടണത് പൊരിച്ച ചിക്കനാണ് കുഞ്ഞി കുഞ്ഞി പീസള്ള ചിക്കൻ ചെറിയ ചെറിയ ചിക്കൻ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ സലാഡും ഇവര്ടെ ഒരു കറി ഇണ്ട് ആ കറി ഇ
നിങ്ങ അവിടുന്ന് പ്രത്യേക അവിടുന്ന് തന്നെ കറി യ എടുക്കു വേറെ
ഏയ് വേറെ കറിഎടുത്തില്ല ഈരി ഈ ബിരിയാണിന്നെ ബിരിയാണിം സാലഡും പിന്നെ ഒരു കറി ഇണ്ട് ഇവര് ബിരിയാണിന്റെ കൂടെ കറി കൂട്ടു
ആര്
തമിഴ്നാട്ടാര്
ആഹ് ആഹ് ആഹ് നിങ്ങടെ റൂമി ത വേറെ ന്താ സ്റ്റേറ്റ്കാരുണ്ടോ?
ഇല്ല ഇല്ല ഞങ്ങളെ റൂമില് മലയാളീസ് മാത്രാെള്ളു ഞങ്ങളാറ് പേരാ
ഒര് റൂമി ആറ് പേരോ
ആഹ് അങ്ങനെ
ന്നാ ശെരീട്ടാ ഞാൻ പിന്നെ വിളി
ആഹ്
ശെരി